ഹലോ..
പിന്നെ എന്തൊക്കെ?
ആഹ് ഇങ്ങനിരിക്കിന്നെടാ രാവിൽത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടിങ്ങനെ ഇരിക്കുന്നു
ഏഹ് ഉച്ചക്കക്കെന്താ ഫുഡ്ണ്ടാക്കുണൂ
ഉച്ചക്കൽത്തേക്കെ ചോറും കറിയും എല്ലാം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്
ഇന്നലെ ഇണ്ടാക്ക്യെതെന്നെ ഇണ്ടാവൂല്ലേ
ആഹ് ആഹ് ഞാനും മക്കളും മാത്രേ ഉള്ളത് കൊണ്ടേ
ഉം
ആഎന്ത് ഉണ്ടാക്കിയാലും ചിലപ്പോ അധികം വരും. അന്നേരം പിന്നെ ഹസ്ബന്റുണ്ട് ജോലി സ്ഥലത്താ
ഏഎന്താ ജോലി?
ആള് പൂജാര്യാ.
ഏഹ് ആഹ്അപ്പോ യെപ്പൊ മാസത്തിലൊക്കെ വര്ന്ണ്ടാവുള്ളൂ.
ആഅതെ അതെ അതെ.
എ.
അതുകൊണ്ട് ആഹ് പിന്നെ ഫുഡ് കളയാൻ പാടില്ലല്ലോ അതുകൊണ്ട് എന്തുണ്ടെയ്ലും അത് കഴിയുന്നെടം വരെയും. ആചൂടാക്കി കഴിക്കും. അത് ങ്ങനെ അവിടത്തെ ജോലിയെല്ലാം കഴിഞ്ഞൊ രാവിൽത്തെ
രാവിൽക്കത്തെ ചായേം കടി കട് ഒക്കെ കഴിഞ്ഞു ഇനി ഉച്ചക്കക് ത് ഇന്ന് വെള്ളിയാഴ്ച്ചല്ലേ?
എന്തെങ്കിലൊക്കെ സ്പെഷ്യല് ഇണ്ടാക്കണംന്ന് വിചാരിക്കും. ചെലേപ്പണ്ടാക്കും ചെലേപ്പണ്ടാക്കില്ല. നമ്മക്ക് പിന്നെ ഞാനും ഹസ്ബന്റും കുട്ട്യേന്നുള്ളു പിന്നെ തോനെ ഫുഡ്ഡോന്നുണ്ടാക്കണ്ട ആഹ് പ്പൊ തോനെ ഫുഡോന്നുംണ്ടാക്കണ്ടാവശ്യല്ല പാകത്തിന് ന്നാലും ഞാന്ണ്ടാക്കിയാ ഏറിപ്പോവും നമുക്കണ് ഇത്ര ണ്ടാക്കണംന്നൊന്നും അറിയുന്നില്ല
എ ആ അതെന്തുണ്ടാക്കിയാലും അങ്ങനാടാ കറക്റ്റ് ആയിട്ട് നമുക്ക് എപ്പഴും കിട്ടത്തില്ല
ചിലേസം അത് പറ്റണ് കൊറയും ചെലേസം ആത് കൂടും മിൻഞ്ഞാന്ന് ഞാൻ ചോറ്ണ്ടാക്കിയപ്പോ എ ചോറ് തീരെല്ലേനു പിന്നെ ഞാൻ രാത്രി എന്താട്ടി റവണ്ടാക്കി
ആഹ് ഹ ഹ ഫിഷാണോ അതോ ചിക്കനോ
ഇതിലപ്പോ ഞാൻ ഇന്നലെ
ആഹ് ആഹ്
ഹലോ
കുട്ടിക്ക് എന്തോണ്ടടാ പ്രായം
ഹലോ കിട്ട്ലല്ല ൻക്ക് ഏജ് വേറെ
ഹലോ
ത്തൊക്കെ ഹലോ കേൾക്ക്‌ണില്ലേ
കുട്ടിക്കെന്തോണ്ട് പ്രായം
വേറെത്തൊക്കെ ഒന്നും പറയാൻ പറ്റില്ല പറയ്ണിഷ്ടല്ല ആഹ് കേൾക്ക്‌ണ്ടിൻക്കിന്റെജ് പറയണത്ഷ്ടല്ലാ പറയ
ഹലോ
ഹല ഹലോ അത് കേക്കണില്ലേനാ
അതല്ല കുട്ടിയുടെ കുട്ടിയുടെ കുട്ടി
ഹലോ
ഞാനേ കുഞ്ഞു മോളുടെ വയസ്സാടാ ചോദിച്ചേ
ആഹ് ഈ ഓൾക്ക് രണ്ട് വയസ്സേ
ആഹ് ഞാൻ കുട്ടിയുടെ ഏജാ ചോയിച്ചേ
ഉം ഓൾക്ക് രണ്ട് വയസ്സാവാ രണ്ട് വയസ്സാവും ഈ മാസം പയ്നഞ്ച ഞ്ചാന്തി ആവും ഇൻഷാഅല്ലാഹ് ബർത്ത് ടേ കയ്ക്കണം വിചാ
എനിക്കൂണ്ടൊരു മോള് അവക്ക് ഒക്ടോബർ ആവുമ്പോ രണ്ടു വയസ്സാവും എനിക്ക് രണ്ടു പേരെടാ
ആകൊരു കുട്ടിയൊള്ളൂ
അല്ല രണ്ടു പേര് രണ്ടു പേര് ഒരാ ഒരാള് യു കെ ജിലും ഒരാക്ക് ഒന്നര വയസ്സും
ഓ പെട്ടെന്ന് ഏ അപ്പൊ ഫീഡിങ് ഫീഡിങ് നിർത്തില്ലല്ലോ ല്ലേ
ആഹ് രണ്ടാമത്തെ കുട്ടിക്ക് ഫീഡിംഗ്ണ്ട്ടാ
ആഹ് അത് ഫുഡൊക്കെ കഴിക്കോ ഫുഡയ്ക്കോ
ആഹ് കുഴപ്പമില്ല ഫുഡ് കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല കഴിച്ചോളും
ഓ ഇവ്ട്ത്താള് ഭയങ്കര മടിച്ചിയാണ് ഫുഡ്ഡയ്ക്കാന് പല് കുടിക്കോള് പാലമ്മള് വാങ്ങിക്കൊടുക്ക
ആഹ് കുടിക്കും കുടിക്കും
ഇവിടെ ഫു എന്താ ഫുഡ്‌ടുക്കലേ ചോറ് അങ്ങൻതളാ കൊടുക്കല് ചോറ്ടുക്കലുണ്ടാ
നമ്മള് നമ്മളെന്താണോ കഴിക്കുന്നത് അതാണ് അവർക്കും കൊടുക്ക അല്ലാതെ സ്പെഷ്യൽായിട്ടൊന്നുംണ്ടാക്കി കൊടുക്കില്ല
അമൃതപ്പൊടി ഇ രായിപ്പൊടി അങ്ങനെന്നു
അതങ്ങ് അങ്‌തൊന്നും കഴിക്കില്ല കുർക്ക് ഐറ്റംസൊന്നും കഴിക്കത്തില്ലടാ
അതൊന്ന് ന്നാ
അവക്കി യെ രും പുളിയുള്ളാഹാരം നമ്മൾെന്താണോ കഴിക്കുന്നത് അതാണ് അവക്ക് വേണ്ടത് ആഹ് കുറുക്ക് പണ്ട് ആറു മാസം മുതലേ അവള് കഴിക്കത്തില്ല
അപ്പള് എന്താ ചോറന്നെ
ആഹ് ചോറ് രാവിലെ നമ്മളുണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്
ആഹ്
നമ്മടെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് തന്നാ ടാ കൊടുക്കുന്നെ
ആഹ് ഇന്റെ ഇന്റെ കുട്ടി
ആഹ്
ഇ ഫുഡ് ഇത് ഇ ദോശ എപ്പ കിട്ടിയാലും ദോശ തിന്നോള്ളു ക്ഷെങ്ങനെ അഹ് ഒന്നോ ഒന്നരൊക്കെ ഒന്ന് കണ്ടൊക്കെ തിന്നള്ളൂ എന്നാലും ഇ ഇട്ടണോലെ ള്ളാനറയ അഹ് ബുദ്ധിമുട്ടില്ലോ അഹ്‌ പിന്നെ അഹ് ദോഷ്യുണ്ടാക്കി കൊടുക്കല് ന്നെ ഈ ചോറും തക്കാളി കറില്ലേ ഇങ്ങടെ നാട്ടിൽ എന്താ പറയല്ലല്ലേ
തക്കാളി കറി അത് കൂട്ട്യാ തിന്നും പിന്നെ മത്തനില്ലേ മത്തന് നാട്ടിലാതൊക്കെണ്ടാ
ആഹ് അഹ്
ണ്ടാവും പക്ഷെ പേരറിയില്ലായിരുന്ന് ആഹ് അതൊക്കെ കുട്ടിയാ കുട്ടി ചോറ് വയ്‌ ഉം കുട്ടി ചോറ് തിന്നോള്ളൂ ചോറ് തിന്നോന്നൊന്നും പറയണ്ട ഓൾക്ക് വാണ്ടിത് ഓള് തിന്നു. ഇൻക്ക് പിന്നെ ഇന്ന ഫുഡ് കഴിക്കണം അതൊന്നും നിർബന്ധ ഇല്ല നമ്മള് എന്ത് കൊടുക്കണ് അത് കഴിച്ചിട്ടിയ ആഹ് ആഹ് ആഹ് നമ്മള് അമു ചെലോർക്കുണ്ടാവും ഓ ഇന്റെ കുട്ടി ചോറ് തിന്നാൽത്തന്നെ കുട്ടിന്റെ വയറ് നെറയുള്ളൂന്നൊരു കണ്ടീഷൻണ്ടാവും. എനിക്ക് പിന്നെ അതില്ല്യ ഉം ഞമ്മളിപ്പോ ഒ ഒന്നെങ്കിൽ ഇപ്പോ ഒരു പായേം ആ
നമ്മൾെന്താണോ ടേസ്റ്റ് ചെയ്യുന്നത് അത് ഞാൻ അവക്ക് കൊടുക്കൂ.
ആഹ് അമ്മള് ടെസ്റ്റ് ചെയ്യണ മൊത്തം ഞാന് കൊടുക്കൽന്. അപ്പൊ കുയപ്പില്ല ഞമ്മള്പ്പോ ഓന്ന്ങ്ൽ ന്പ്പൊരു പായ ചെറിയൊരു പാ നല്ല പോലെ അതായാലും മതി ഇപ്പൊ അങ്ങനെ കണ്ടീനൊന്നില്ല്യ. എന്തെങ്ങിലൊക്കെ തിന്ന് വെശപ്പുമാറിയാതി. ഞാൻ പിന്നെ പയ ഈ റോബസ്റ്റ് പയക്കൊള്ള ആള് തിന്നും റോബസ്റ്റ് പയന്നാക്കല.
ആഹ് ഇവക്കും അ വയങ്കര ഇഷ്ടാവത്. അതിനാവുമ്പോ നല്ലൊരു മതി
പിഞ്ഞാ ആഹ് അത്പിന്നെ മറ്റിനെമാര് ഹാർഡിക്കാണുലല്ലോ കൊച്ചൊരു മയയ്കാണ്ടല്ലേ? മറ്റേ സാധ നേന്തപ്പയം നേന്ത്രപയം ഇഞ്ഞ് എത്ര പൂത്താലും ഒരു ഒരുമായൊരിതല്ലേ? എനിക്കത് ഫ്ലേവർ പറ്റു
ആഹ് നല്ല കട്ടിയല്ലേ അതിന്?
ആഹ് ആഹ് അപ്പ അവൾക്കങ്ങനായിട്ട് ഞാൻ വിചാരിച്ചു എന്തെങ്കിലൊക്കിരുന്നോണ്ട് തിന്നോട്ടെ. ഫ്രൂട്ട്സിൽ ആകെ തിന്നുണ്ടെ ഈ റമ്പുട്ടാനും ഈ റോ റോബസ്റ്റ പയാണ് കുട്ടി. റമ്പൂട്ടാൻന്ന് പിന്നെ ഒന്നുണ്ടാവൂല പയം പിന്നെ ഓക്കെ. ആപ്പിള് അങ്ങത്തൊന്നും കയിക്കൂല ആപ്പിളൊന്നും പറ്റണില്ല എന്താറീല. ചേ
ഇവടെ കയ്കൊ ഇവടെ എന്ത് മുറിച്ചു കൊടുത്താലും അത് നമ്മൾ കൊടുക്കണം. അവളായിട്ടെട്ത്ത് കഴിക്കുന്ന ശീലമില്ല. അവള് കയ്യിലത് തൊടത്തവൂല്ല അങ്ങനെ ഒരു സ്വഭാവൊണ്ട്. നമ്മള് കൊടു ത്ത എന്ത് കഴിക്കും ഇങ്ങനെ അവളായിട്ട് ഫുഡ് ആഹ് തനിയെ കഴിക്കില്ല.
ഉം ഇവളും ത ആഹ് ഇവള് കഴിക്കും എന്താട്ട് ഞാൻ പറഞ്ഞില്ലെ ഇപ്പൊ ചോറൊക്കെ കൊടുക്കാണെങ്കില് ഞാൻ ന്തായിട്ടും നെലത്തൊക്കെ നെലത്തിരുത്തിയാല് ഒന്നായിട്ട് അവിടെ ആക്കും. പിന്നെ എന്തത് കസാലിൽ ഇരിതികാണ്ട് ആളെ ഒരു മൂലക്ക് കസാലി ഇട്ടിയാണ്ട് ഇരിപ്പിച്ചും. അപ്പൊ ഓള് ഇങ്ങനെ ഓ എന്തൊക്കോ പറഞ്ഞാണ്ട് ഓളെന്നെ ഇങ്ങനെ കഴിച്ചു പൊയിക്കോളും. മറ്റാവുമ്പ നമ്മള് നിർബന്ധിച്ച് നമ്മള് വാ ആഹ് ഞാൻ ഓൾ റെഡി അങ്ങനെ ചെയ് ശീലാക്കി കൊടുത്താണ് ഞമ്മള് ഫുഡൊ ടക്ക്ണ കസാലീല് ഇര്ത്തിര്ത്തി ശീലാക്കിയതാ. പിന്നാ
ആഹ് പി
താല്പര്യം ഞാനിപ്പോൾ ഹസ്ബന്റും ഞാനും കുട്ടിയും ഫുഡ് കയ്ക്കാണെ ഞാൻ വാരി കൊടുത്ത കു ട്ടി കയ്കൂല ഹസ്ബന്റ് വാരി കൊടുത്താ കയിക്കും. പ്പം ഞാൻ വിചാരിചും ആരെങ്കിലും വാരി കൊടുത്ത് പള്ളറഞ്ഞാപോരെ ഇപ്പം നമ്മളന്നെ നിർബന്ധിച്ച് ച്ച് കയ്ക്കണന്നില്ലല്ലൊ ആഹ് അ കുട്ടിക്ക് ഫുഡ് കുട്ടിക്ക്പ്പം വെയ്ന്ന ആഹ് ഒരു ആറണിക്ക് പ്പ കുട്ടിൻ്റപ്പ വന്നാ കുട്ടിക്ക്പ്പ മതി ആഹ് ഒര ഹൈന്നാരം വരേ നോക്യെ ഞാൻ വേസ്റ്റാവും അങ്ങനെണ്ട് ചെലെ കുട്ട്യാക്ക് പെങ്കുട്ട്യാക് അറിമ്പം ഇപ്പാര്യാണല്ലൊ ഭയ്ങ്കരഷ്ടം
അത അങ്ങനന്നെ ഇവിടെ അങ്ങനെന്ന ഇവിടെ അത്രേം ദോസ് പ്പം ഞാൻ പൊറകെ നടന്ന് എന്തെല്ലാം ചെയ്ത് കൊടുത്താലും ഒന്ന് രണ്ട് ദൊവ്സത്തേ ന്നെ അവരെ അച്ഛൻ വരുമ്പം പിന്ന അവരെ അച്ഛനാണ് ലോകം
ആഹ് അ പിന്നെ ആഹ് പിന്നെ ഞമ്മള് ചെയ്തൊട്ത്തൊന്നും പിന്നെ അവിടെ എന്തേലൊക്കെ കാര്യ
പിന്നെ നമ്മളോട് ചെയ്യണപ്പലോലി അപ്പ പോയി ഓലപ്പാനോട് പോയി പറിം അങ്ങൻത്തെരുതാ പിന്നെന്തൊക്കെ പ്പഞ്ഞ് പണില്ലലെ ക്ലീനിങ് മാത്രണ്ടാവുലേ
ക്ലീനിങ് കഴിഞ്ഞ താ പിന്നെ ഇനി എന്തുവാ തുണി കഴുകാനൊണ്ട്
വാഷിംഗ് മഷീനിൽ ആഹ് ഓട്ടോമേറ്റിക്കാ
അതൊന്ന് കഴുകി കിട്ടണം പഷെ ഭയ്ങ്കര മഴ അത് ഇനിയിപ്പ എന്തുവാ
ടറസില് ടറ് ടെറ്സൊന്നുല്ലെ മേലെ വേക്കാണ് മേലെ തോര്ടാള്ള സ്ഥലോ ഏഹ് പൊർത്തെന്നെ ഏണ്ട്യെരുലേ ഏഹ്
പിന്നാ നമ്മുടെ സിറ്റ് ഔട്ടില് ഇങ്ങനെ അയ കെട്ടീട്ടുണ്ട് ആഹ് സിറ്റൗട്ടിലയ കേട്ടീട്ടുണ്ടാ
മേലത്തെ ട്ത്തെ അടീ
സിറ്റ് ഔട്ട്ല്ലേ നമ്മുടെ സ് തിൻ
ആഹ് സിറ്റ് ഔട്ടില് മീൻസ് ആഹ് സിറ്റ് ഔട്ട് മീൻസ് മൻസ്ലായി പഷെ ഇങ്ങക്ക് രണ്ട് നെലെ പരെ ഒര് നെലേ വീട് അപ്പങ്ങനെ സിറ്റ് ഔട്ടില് മീൻസ് അവ്ടെ കാർപൊർച്ചു അങ്ങനെ എന്തെങ്കിലുണ്ടോ
ഇല്ല
ആഹ് സാധാ സിറ്റോട്ടില്ലോ
ആഹ് അവ്ടെ തന്നെ കെട്ടിയിടും
പ്പ ആൾക്കാര് വരുമ്പോ ബുദ്ധിമുട്ടല്ലെ
അങ്ങനാ അങ്ങനെ ഇല്ലടാ കാര്ണം പ്രത്യേച്ചില്ല നമുക്ക് അപ്പറൊം ഇപ്പറൊം ആഹ് ഡോ ഓപ്പൺ ഡോറൊണ്ട് അന്നെരം പിന്നെ അതിലെ ആയ്രിക്കും എല്ലാരും കേറിയെറങ്ങ്യൊക്കെ ചെയ്യുന്നതേ ആഹ്
പിന്നെ കൊറെ കഴിമ്പോ അതെടുത്ത് ഏതെങ്കിലും റൂമിലിടും
ആഹ് ഇന്നാൽ പിന്നെ ശരിട്ടാ പിന്നെ വിളിക്കാ
എങ്കി ശെരിയെടാ പിന്നെ വിളിക്കാ